ഹലോ ആഹ് എന്തൊക്കെ സുഖണ കൊഴപ്പൊന്നല്ല
ആഹ് പിന്നെ എന്താ ആഹ അവവിടെ സുഖാരിക്കുന്നു ആ മക്കളൊക്കെ സ്കൂളിൽ പോയി അപ്പൊ ഞാനിപ്പോ അതുകൊണ്ട കൊറെ ആയില്ലേ വിളിച്ചിട്ട് അതുകൊണ്ട് വിളിച്ചതാ പിന്നെ വേറെ
അ വേറെ എന്ത എങ്ങനെ പൊന്നു വേറെകോയ ന്നുല്ല ആ മഴ ഇന്ന് പ്പ ലെനും കുറവാണ് ഇന്നിപ്പോ ഒന്ന് വെൽ കാണാണ്ട് നിങ്ങളെ അവിടെക്കെ അങ്ങനെ
ഉം രാവിലെ കുറച്ചു നേരം വെയിലുണ്ടായിരുന്നു പിന്നെ മഴ വന്നു ഇ ഇപ്പ വെയിലടിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പോന്നു ഉ
ആ ശരി വീട്ടിലാരൊക്കെ വേറെ പിന്നെ
ആ ആ മോൾക് മന്ദിലി മ് അതെ അ തെ മോൾക്കാണെങ്കിൽ മാസ ൽ നടത്തുന്ന പരീക്ഷ തുടങ്ങി അപ്പൊ അത് വലിയ മോൾക്ക് ഉ എല്ലാരും പഠിക്കുന്നു ഉ ചെറിയ മോൾ അയിന്ന് ഉ ഉ പോന്നു
പിൻ അ അവക്കിപ്പോ രണ്ട് വയ അട്ടോള്ളൂ അവുന്നുള്ളു
ആ ആ അവളെ മൂത്തോനു ഒന്നാം ക്ലാസ്സിൽ പഠി ആ ആഅ ഓ ശരി ശരി മ് കുഞ്ഞിനെ കൊണ്ടു വിടാൻ പോവണോ അല്ലെ മോൾ ബസ്സിൽ വരണോ വണ്ടിണ്ട് ടെ ഓ അങ്ങനെല്ലേ അ ഹസ്ബൻഡ്പ്പ ഭർത്താവ് ഇപ്പ വരും
അവര് ഗൾഫിൽ ഗൾഫിലാണ് ഗൾഫിലാണ് ആ അപ്പൊ അവര് അ വരുന്നുണ്ട് രണ്ടാഴ്ച കഴിയുമ്പ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരുന്നുണ്ട്
ആ ചെറിയ ആളൊക്കെ നല്ല വികൃതിണ്ടോ
ആ വികൃതി തന്നെയാണ് വികൃതിയുള്ള ആളാ
ആ ആ ആ കഴിക്കാനൊക്കെ കൊടുത്തുവോ രാവിലെ
അരാവിലെ കഴിക്കാൻ കൊടുത്തു ഇപ്പൊ വന്ന്ഇരിട്ടുള്ളൂ ഇനിയിപ്പൊ കുറച്ച കഴഞ്ഞ ഫുഡ് കഴിച്ചിട്ട് ഒറങ്ങണം
ആ ഉറങ്ങും ഉച്ചക്ക്‌ ഉറങ്ങാറുണ്ടോ
അ അ രാവിലെ ഉറക്കൂല്ല രാവിലെ ഉറക്യ പിന്നെ ഉച്ചക്ക് വീണ്ടും ഉറക്കില്ല രാത്രിക്ക് ഉറക്കം കുറവാണേ അപ്പൊ ഉച്ചക്ക് ഒരു നേരം ഉറക്കിയിട്ട് പിന്നെമ് രാത്രിഉറക്ക പപ്പു ഉം പിന്നെന്തൊക്കെയ വീട്ടില് പോവാറ്ണ്ടാ ങ്ങള് സ്വന്തം വീട്
വീട്ടിൽ ആ ഉണ്ടണ്ട് ഞങ്ങള് വല്യ ഫാമിലിയാണ് കിട്ടിച്ചോട്ത് അങ്ങനെയണ് ത്ത ഇവിടിം അങ്ങനെയാണ് എന്റെ വി വീട്ടില അങ്ങനെയാണ് അപ്പൊ ഒരുപാട് ആളുണ്ട് ആ ആ ആ ഒരുമിച്ചാണ് താമസിക്കുന്നത് ഹസ്ബൻഡിന്റെ മൂന്ന് രണ്ട് ജ്യേഷ്ഠന്മാരുണ്ട് അനിയൻ ഉണ്ട് അവരുടെ വൈഫും പിന്നെ ഹസ്ബൻഡിന്റെ ഉമ്മിമിംഉപ്പിമിംഞങ്ങൾ ഒന്നിച്ചിട്ടാണ്
ഓ ഇതെല്ലാവരും കൂട് ഒരുമി
ആഎല്ലാരും കൂടി ഒരുമി ആഅതന്നെ പിന്നെ മൂത്ത ആള് ഗൾഫിലാണ് മൂത്താളും ചെറിയാളും ഗൾഫി ലാണ് സ്ഥിരായിട്ട് ലീവിനെ മാത്രേ വരാ
അത് ശെരി അപ്പൊ നിങ്ങൾ പെണ്ണുങ്ങൾ മാത്രഉള്ളൂ ല്ലേ അവര് കുട്ടികളക്കാ
ഒക്കെ ഒരേ പ്രായക്ക തന്നെയാണ് രണ്ടിലും ഒന്നിലും ഒരാൾ അഞ്ചിലും ഒക്കെ പഠിക്കുന്ന പ്രായം മൂത്തേ ജേഷ്ഠന് കുട്ടികളായിട്ടില്ല രണ്ടാമത്തേന് ഒരാൾ ആറിൽ പഠിക്കണം ഒരാള് യാള്ണ്ടാം ക്ലാസ്സി പഠിക്കണ
പിന്നെ അനിയന്റെ കുട്ടിക്കും അതുപോലെ ഒരാൾ രണ്ടില് പഠിക്കുന്ന ഒരാൾക്ക് മൂന്ന് വയസ്സ് യിട്ടുള്ളൂ
ഓ എല്ലാരും കൂടി നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കില്ലേ
ആ ആഹ് ഏകദേശംൊക്കെ ഒരേ പ്രായം ആ പിന്നെ ങ്ങളെ നമ്മടെ വീടെ എവിടെയാണ്
എന്റെ വീട് പാലക്കവലഞങ്ങളിത് പറഞ്ഞ പോലെ ഞങ്ങള് പലക്കോട് പത്തൈ പേരം ഒരുമിച്ചിരുന്ന തന്നെയാണ്ോ ഏട്ടന ഏട്ത്തിയമ്മയും രണ്ട് പിള്ളാരും ഞങ്ങളും അമ്മ അച്ഛൻ അച്ഛന്റെ പെങ്ങൾ അങ്ങനെ ആയിരുന്നു പിന്നെ ഞങ്ങള് ജോലി കിട്ടിയപ്പോ ഞങ്ങ ഇവിടെ പത്തംതിട്ട ഇ വന്നു ഇപ്പൊ ഒരു പത്ത് വർഷമായിട്ട് ഞങ്ങള് പത്തനംതിട്ടയാ ഇവിടെ ആരുല്ല ഞങ്ങള്ൾ മാത്രം കുടുംബം ഞാന് മക്കള് ഏ
പത്തനംതിട്ട എത്തണേന മുമ്പ് നിങ്ങൾഎവിടാരുന്നു മാ ന്റെ മുന്നേ പാലക്കാട് ആഹ ശരി ആ എന്താ അവിടന്ന് മാറാൻ കാരണം
ജോലി നോ ന്റെകല്യാണം കഴിഞ്ഞിട്ടല്ലേ പിഎസ് സി എഴുതിയത് അങ്ങനെ പി എസ് സി എഴുത ത് എഴുതാൻ കൊടുത്തത് ഇവിടെയായിരുന്നു മോള് എൽ കെ ജി ഒക്കെ ആവുമ്പോഴ ഇവിടെ ജോയിൻജോയിൻ ആയത് ഉ അപ്പൊ ഇപ്പൊ പത്ത് വർഷമായി പ്രമോഷന ഒക്കെ പക്ഷേ ഇപ്പൊ പോകുന്നില്ല ഇപ്പൊ പത്ത പത്താം ക്ലാസും ഒൻപതാം ക്ലാസും അല്ലേ അത് കഴിഞ്ഞിട്ടേ ഇനി പാലക്കാടൊക്കെ പോകുന്നുള്ളു പിന്നെ ഞങ്ങൾക്ക ഇവിടെ ഇഷ്ടമാ
എത്രന തതിട്ടാ വന്നിട്ടില്ലേ
ഉം ഉം
ടൗണില്
ഞങ്ങൾ ടൗണിലാണ് ഇരിക്കുന്നത് ഇവിടെ ആറന്മുള വള്ളംകളി ആറന്മുള ആ പാർസദ്യ ക്ഷേത്രത്തി അവിടെയ മല്ലസദ്യൊക്കെ കേട്ടിട്ടുണ്ടോ ല്ലതാ
ഉ അങ്ങനെ അറിയോൊന്നുംല്ലട്ടോ
അത്ര അറിയപ്പെടുന്നരു
ഉ ആഹ ആഹ ആയിട്ട അതെല്ലേ ആഹ ശരി പിന്നെ എന്തൊക്കെയാ ഞാനഞാാനിപ്പോൊ വീട്ടിൽ വന്നക്കണേ ഞാന് എന്റെറെ വീട് ഹസ്ബൻറിന്റെ അവിടുന്ന് അധികം ദൂരൊന്നുമല്ല പത്ത് മിനിറ്റ് യാത്ര ചെയ്യാനുള്ള ദൂരംള്ളു അടുത്തൊക്കെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ആ അപ്പൊ മദ്രാസക്ക്നാളെ മുഹറം ഒമ്പതു പത്തു പതും പത്തും കേട്ടക്കണം നോമ്പായിട്ട്
ആഹ ആഹ് ആഹ് ആഹ് ആഹ
അപ്പ അതിന്റെ ഒരു ലീവ് ഉണ്ടന്നു നാളെ മദ്രസക്ക് ലീവ്ണ്ട് അപ്പൊ ഞങ്ങളും താത്താരും എല്ലാരും കൂടി വിരുന്ന നക്ക അപ്പ
അത് ശരി ഓ അപ്പൊ നിങ്ങളെല്ലാവ റും കുടുംബത്താണ് അപ്പൊ നിങ്ങള് നിങ്ങള് അടെ ഭർത്താവിന്റെ വീട്ടില് ഭർത്താവിന്റെ അനിയ അന്യന്റെ ഭാര്യമാരും അവര് വീട്ടിൽ പോയിട്ടുണ്ടാവോ
ത ആഹ ഒ രണ്ട വീട്ടിലുള്ള ജ്യേഷ്ഠേന്റെ പെണ്ണ് വീട്ടിൽ പോയിക്കണോ അവരും കുട്ടികളും പോയിക്കണും ഭർത്താവിന്റെ അനിയ വൈഫും ഗൾഫിലാണ് മൂത്ത ജ്യേഷ്ഠനും വൈഫും ഗൾഫിലാണ്
ഓ അല്ല അപ്പൊ അവിടുത്തെ അമ്മയും അച്ഛനും ഒറ്റക്ക ആാവില്ലങ്ങന എന്തെങ്കിലും
ആ അവര് അങ്ങനെ ആ അവര ഒട്ടക്ക് നിക്കും അപ്പൊ അവർക്ക് മോള് വിന്ന് വരും അവരുടെ ഒരു മോള് വരുന്നവരുണ്ട് അപ്പൊ അവര് ആ അവര് വരും
നിങ്ങളെല്ലാം പോ
ഉ ആഹ ആഹ ഞങ്ങള്ൾ പ ഒരുപാട് ദിവസം ആവുമ്പോന്ന രണ്ടു ദിവസം ഒപ്പം നിട്ട് പിന്നെ ഇങ്ങട്ട പോരുും അല്ല നമുിപ്പം സ്കൂൾ മത അതിം കിട്ടുമ്പോൾ മാത്രമല്ലേ ലീവ് ആവാൻ പറ്റുള്ളൂ മറ്റേത് കുട്ടികൾവണേന്റെ മുന്നേ പത്ത് പതിനഞ്ച് ദിവസം ഒരു മാസം െ വന്ന് നിന്നിരുന്നു അപ്പൊ അങ്ങനെ പറ്റൂല്ല ഇപ്പ മ്രസ്സൊക്ക അതിന്റെ ശശം ലീവ് മാത്രം നോക്കിട്ട് ഒഴിവുള്ളിവസിൽ മാത്ര വരാൻ പറ്റുള്ളൂ
ഉ
അപ്പൊ പിന്നെ അവര് വരട്ടെ ഇവര് വരട്ടെതിിട്ട് കാരണം നമുക്ക് ടൈം ഇ അപ്പൊ കിട്ടണ സമയത്ത് നമ്മൾ പോരും
ആഹഹ അത് ശരി ഉ
അങ്ങനെ വര പോൽക്കലണ്ട് നമ്മ നമ്മ വീലൊക്കെ പോയി
അങ്ങനെ ഇതുവരെ അങ്ങനെ ഇല്ല ഞങ്ങൾ പോുമ്പോ ഞങ്ങള് അത്യാശ്യം കാരണം എൽ കെ ജി മുതൽ ഞങ്ങള ഇവിടെയല്ലേ ആവശ്യങ്ങൾക്കെല്ലാം പോകവും ദൂരമായത് തന്ന കൊണ്ട് ആവശ്യങ്ങൾക്കൊ പോകവും അ വരും ഉ കഴിഞ്ഞ കഴിഞ്ഞ അവധിക്കെല്ലാം നാട്ടിലുണ്ടായിരുന്നു ഏട്ടന്റെ മോറെ മക്കളുടെ കല്യാണ ആുന്ന ഉ അപ്പൊ അങ്ങനെ പോും ഒഞ്ഞും വരും പിന്നെ മോള് ഡാൻസ് ഒക്കെ പഠിക്ക പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ അവധി ദിവസങ്ങളിലൊക്കെ പഠിക്കുന്ന അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാമോ കാര്യങ്ങളൊക്കെ ഉള്ള ആ എന്തായാലും ഇതുവരെയും അങ്ങനെക്കെും നന്നാത്തപ്പോ അവിടെ അധികം പോയി നിന്നിട്ടില്ല ഇവിടെ വന്നതിന് ശേഷം കാരണം ഭർത്താവിന് ജോലിക്ക് പോകണ്ടേ
നിങ്ങള് പോയി കഴിഞ്ഞാ വർത്തൻ പറ്റോക്ക ചെയ്യല്ലേ
ആഹ ആഹ് ഓ ശരിക്ക പറഞ്ഞൻ വീട് വെച്ചി ഇ പോലും ഞങ്ങള് ശരിക്കും ഇുന്നിട്ടില്ല അവിടെ വല്ലപ്പോഴും പോവാം ആ വീടൊക്കെ വെച്ചിട്ട് അമ്മ അ്മായി അച്ഛനും ആഹ മൈമ മനുസനൊക്കെ അതില്േ താമസിക്കുന്ന
ആഹ ആഹ ശരി
ആ കാരണം ഞങ്ങള് തറാട്ട വീട് പൊളിച്ച് പുതിയത് കെട്ടിയതാ ഏറ്റനാണെങ്കിൽ അടുത്ത തൊട്ടന്നെ വീട് വെച്ച് കിട്ടി ആ ആ അവന് രണ്ട് പെങ്ങുണ്ട് ഒരു ചേട്ടന ഉണ്ട് എല്ലാത്തിനും കല്യാണം കഴിഞ്ഞു എല്ലാത്തിനും ചന്നുണ്ട് ആമ്പിള്ളേരു ഉണ്ട് ഞങ്ങക്ക് മാത്രം രണ്ടപ്പ പിള്ളോര് പിള്ളേണല്ലോ അയ്യോ പെൺപിള്ളേർ എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം എനിക്കിഷ്ടം പെൺപിള്ളേർ ആ പിള്ളേ അ ഏറ്റന്റെ പിള്ളേ കല്യാണം ശെയ്സിന്റെ ഒരു മോന് കല്യാണം കഴു എല്ലാം പ്രേമ വിവാഹമായിരുന്നു എല്ലാം ഞങ്ങളെല്ലാവരും നടത്തി കൊടുത്തു നല്ല രീതി
ആഹ ആഹ ശരി
ആ അത്ര പ്രായമൊന്നും വരിില്ല ഇരുപത്തിരണ്ട് ഇരുപത്തി
അതെ ചേട വരക്ക് അത്ര മന്നര കല്യാണം കഴിച്ചി
ഉം അതിക്ക് പ്രേമല്ലേ ആല് നിങ്ങള ഇതിൽ അങ്ങനെക്കലല്ലോ ഏയ് അങ്ങനെയൊന്നുമല്ല അതൊക്കെ ഇപ്പ എപ്പഴും എങ്ങനെ വേനയും കഴ
ആഹ ശരി നമ്മുക്കറിയണ അറി നമ്മൾ മുസ്ലിം മുസ്ലിംസണ് െ നേത്തെ കളിയൊക്കെ മറ്റൊര് എന്താ ഹിന്ദുസ അധികവും ഇരുപത്തഞ്ചച് ഇരുപത്തി ആറിലും പെൺകുട്ടികൾ ക്കാന കഴിഞ്ഞട്ട
ഇല്ല ഇല്ല അത് പഠിച്ച് ജോലി വേണം എന്നുള്ളവരി ഇരിക്കും മല്ലാത്തവര് ഉ പഠിച്ച് ജോലി കിട്ടിട്ട് കഴിക്കുന്നുള്ളവര് അങ്ങനെ ഇരിക്കും ഉ ഇപ്പൊ പിന്നെ പ്രേമം ഹായധാരണം കൊണ്ട്
ആഹ ആഹ് അപ്പൊ പിന്നെ വേഗം ആ വേഗ മൂത്ത കുട്ടിക്ക് എന്തിന പഠിക്ക എനെ താല്പര്യം എന്തിനാണ് നോക്കണ
ആ അവളക്കാണെങ്കില് ഉം കാടഗിന്റെ ഇതായിട്ടുള്ളമായിട്ട് ബന്ധപ്പെട്ട് ഹോട്ടൽ മാനേജ്മെന്റ്
ആഹ ആഹ ശരി
ഇപ്പൊക്കെ അങ്ങനെ പറയും പ്ലസ് ടു കഴിയുമ്പോ വേറെ ആക്കും തീരുമാനം ഇപ്പൊ അതിൽ തന്നെറ വച്ച് നൽക്കുവവാ നേരത്തെക്കെ കലക്ടർവണം അതാവണംന്താവണെന്നോ ഇപ്പൊ എന്തായാലും പത്താം ക്ലാസല്ലേ കാനഡ പോണം അത് പഠിക്കണം ഇതു പഠി ഇല്ല പത്താം ക്ലാസ് ആ ആ ആ ആ മൂത്തത് പത്താം ക്ലാസില രണ്ടാമത്തത് വന്ന് ഒൻപതാം ക്ലാസ് ആ ഞാനേ പിന്നെ വിളിക്കാട്ടോ ഒരു അത്യാവശ്യണ്ട്
ആ ആ ശരി